ക്കെണ്ട് വിശേഷം?
വിശേഷെല്ലാം സുഖയിട്ടിരിക്കണടാ. നീ പഠിക്കുവാണോ എന്നാ പഠിക്കുന്നേ
ഞാനിപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോവാ
അതെയ
തുടങ്ങിയില്ല
അതെയോ എപ്പളാ ക്ലാസ് തൊടങ്ങുനത്
ആറാം തീയതി
ആഹ് ആം ഓൺലൈൻ ആണോ അതോ
അല്ല പോയി വരാ പോയി വരാ ഉ
പോയി വരുവ അഹ് ആഹ്
ആഹ്
ആം ഇതാണോ രണ്ട് വർഷത്തെ കോഴ്സാണോ
ആഹ് രണ്ട് വർഷത്തെ
ആഹ് ഞാനിങ്ങനെ ആഡ്സ് കണ്ടിട്ടുണ്ട് അതിന്റെ പരസ്യങ്ങളെ
അഹ് ആഹ്
ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് എന്നും പറഞ്ഞു മറ്റേ ഡിപ്ലോമ കോഴ്സ് ആറ് മാസവുങ്ങാണ്ടല്ലേ അല്ലേ
ആം അതെ
പ്ലസ് ടു കഴിഞ്ഞിട്ടാണോടാ പോന്നേ
ആഹ് അതെ അതെ എനിക്കതാ ഇഷ്ടം എനിക്ക് മെഡിക്കൽ ഫീൽഡ് ആഹ് എനിക്ക് മെഡിക്ക- ഫീടൊന്നും ഇഷ്ടയില്ല എന്തോ
അതെ ആ അതുമല്ല ഇപ്പോഴത്തെ മക്കൾ കൂടുതലും പോകുന്നത് ഒന്നല്ലെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങ് അല്ലേ
ആഹ്
കൂടുതലും ആഹ് ഒര് ഏരി-
ഇതിനും ഇതിനെങ്കിലും വേണ്ടേ ആൾക്കാര്
അത് ശരിയ ഇനി ഇതിനും വേണ്ടേ
അതെ ഭാവി തലമുറ
ഭാവി തലമുറ ഇതിനായിരിക്കും ഉള്ളത്
അതെ
ആഹ് എല്ലാം ഡോക്ടർമാരായ ശരിയാവോ ഏ
അമ്മയുടെ അമ്മയ്ക്ക് മെഷ്യനുണ്ട് സ്രസ്സ് അടിക്കുന്ന അപ്പൊ പിന്നെ ആണെങ്കി ഇപ്പിതിങ്ങനെ അടിച്ച് അമ്മ അടിക്കുന്ന കണ്ട് പഠിച്ച് അങ്ങനെ അടിച്ച് എനിക്ക് എനിക്ക് പ്ലസ് ടു പത്ത് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ പോവാല്ലോ അപ്പൊ ഞാൻ ആഹ് അപ്പൊ ഞാൻ പത്ത് കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഇ വീട്ടാരു എന്തു ചെയ്തു എന്നറിയാമോ വീട്ടാര് ഞാനറിയാതെ എന്നെ കൊണ്ട് ചേർത്തു പ്ലസ് വൺ പ്ലസ് റ്റു പോവാതിരിക്കാൻ പറ്റിയല്ലോ അങ്ങനെ പോയി ഞാൻ ഹ്യുമാനിറ്റീസാ എടുത്ത് ആഹ്അപ്പൊ അങ്ങനെ എടുത്ത് അവിടെ പോയി ചേർന്നു ആഹ്
ആഹ് ആഹ്
വീട്ന്റെ അടുത്ത് ആഹ് വീട്ന്റെ അടുത്തുള്ളോരൊക്കെ തയ്ച്ചൊക്കെ കൊടുക്കാം
അതെയോ
ആഹ്
ആഹ് അത്കൊള്ളാം തയ്ക്കാനൊക്കെ കാണുമ്പോ നല്ലരസാ അള്ളാ ഒന്ന് തയ്ക്കണം പഠിക്കണം എല്ലാം പക്ഷെ ആഹ് നടുഒക്കെ പോവൂലേ വേതന എടുക്കൂലേ
അതിഷ്ടവുള്ളവർക്ക് വേദന എടുക്കില്ല പിന്നെ പഠിക്കണം ന്ന് ആഗ്രഹമുള്ള വർക്ക് കൊഴപ്പല്ല ഇത് പിന്നെ കണ്ടിട്ട് രസിച്ചിട്ട് പോയിട്ട് കാരൃല്ലട്ടോ
ഞൻ ഒന്ന് ഇതുപോലെ പഠിക്കാനെന്നും പറഞ്ഞു പോയതാ പക്ഷെ അന്നേരപ്പഴത്തേക്കുവേ
ആഹ്
ഓഹ് ഒരു രണ്ടോസം പോയി പിന്നെ ഞാൻ തന്നെ നീർത്തി
അത് ശെരിയാ എന്ത് കാര്യവും നമ്മുക്കൊരു ഇഷ്ടത്തോട് കൂടിയല്ലേ
ആഹ് അതെ എനിക്ക് ഇവിടെ സെക്കൻഡ് സ്റ്റഡ് കുത്താണെന്ന് ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വേന എടു ക്കും എന്ന് വെച്ച് ഞാൻ എട്ടാം ക്ലാസി മാറ്റി വെച്ചു പക്ഷെ ഒമ്പത് പത്തൊക്കെ ആയപ്പോൾ എനിക്ക് അത് ഭയങ്കര ആഗ്രഹവായി ആഗ്രഹത്തോടെ പോയി കുതിയപ്പോ എനിക്ക് വേന ഇല്ലായിരുന്നു
ആഹ് എനിക്കുണ്ട് സെക്കൻ് സ്റ്റഡ് പക്ഷെ അതെനിക്ക് ഇഷ്ടല്ലായിരുന്നു ട്ടോ എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു എടീ ചേട്ട എന്താ ചേട്ടത്തിമാരല്ലേ ആദ്യം അപ്പം ഞാൻ പ്ലസ് ടു പഠിക്കുവാ അപ്പം എടീ ചേട്ടത്തിയല്ലടീ ആദ്യം കുത് കുത്തണ്ടേ അല്ലേ ആൾക്കാർ എന്ത് പറയാ അനിയത്തി കുത്തി ചേട്ടത്തി എനി അങ്ങനത്തെ ഒന്നു ഇഷ്ടവല്ല അയ് ഞാൻ പറഞ്ഞ് എനിക്കൊന്നും ഇഷ്ടവില്ല വേണെങ്കി നീ പോയി കു കുത്ത് എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നെ എടി വാടി എന്റെ കൂടെ കൂട്ട് വാന്നും പറഞ്ഞ് വിളിച്ചൊണ്ട് പോയിട്ട് വിളിച്ചോണ്ട് പോയിട്ട്
ആഹ് എ എനിക്ക് മൂന്നെണ്ണം ഉണ്ട് ആഹ് ഒന്നെട്ടീ കുത്തി പിന്നെ ഒന്ന് ഒമ്പത്തീ കു തി പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനാണെങ്കി ഇത് പഠിക്കാൻ പോ പക്ഷെ ഇത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ
ആഹ്
ആഹ് മറ്റേ ഈ നമ്മുടെ ലേഡീസ് സ്റ്റെൻഡറിലൊക്കെ ഞാൻ ജോലിക്ക് പോയി അപ്പം പ്ലസ് ടു കഴിഞ്ഞ് രണ്ടു മാസം വെറുതെ ഇരിക്കുവാണല്ലോ അപ്പൊ അവിടെ പോയി കിട്ടി ഉം പാർട്ട് ടൈം ജോലിക്ക് പോയി കിട്ടി ശമ്പളത്തിന് മേക്കാത് കുത്തി
ആഹ് കമ്മലും വാങ്ങി
കമ്മലൊക്കെ വാങ്ങി മൂന്നെണ്ണം കുത്
അതു അത് കൊള്ളാം പക്ഷെ മൂന്നെണ്ണോക്കെ കുത്തുമ്പോ വേദന എടുക്കേലേ
അങ്ങനെ രണ്ടെണ്ണം കുത്തിയപ്പം കൊഴപ്പല്ലായിരുന്നു പക്ഷെ മൂന്നാമത് കുത്തിയപ്പത്തേക്ക് ഒക്കെ ആണെങ്കില് രണ്ട് മൂന്നൂസൊക്കെ ആയ്പ്പത്തേക്ക് വേദന ഉണ്ടായിരുന്നു ചെറിയ ചെറുതായിട്ട് വീർത്തൊക്കെ വന്ന്
അതെ നമ്മടെ ഏഹ് നമ്മുടെ കാതിൻ്റെ മോള് ഫാഗം കൊണ്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനൊരു അവിടെ എന്നാ ഇൻക്ക് പറയാൻ അറിയത്തില്ല ഇച്ചിരി കനം കൂടിയൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇപ്പം എല്ലാരും കുത്തുന്നുണ്ടല്ലോ ഈ സെക്കൻഡ് സ്റ്റഡ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ